അല്ല എന്തൊക്കെണ്ട് വർത്താനം
സുഖായിട്ടിരിക്കുന്നു അവിടെയോ?
ഉഹ് ആഹ് വിടെ സുഖം അവിടെപ്പങ്ങനെ മഴൊക്കെണ്ടോ ചായ കുടി ഇല്ല ചായകുടിച്ചിട്ടില്ല കുടിക്കട്ടേ ണ്ടാക്കിച്ചെള്ളൂ ഉഹ്ഹ്
ചായ കുടിക്കുന്ന ശീലണ്ടോ?
ആഹ് വൈകുന്നേരം ചായകിട്ടണം അല്ലെങ്കിൽ-
ആഹ് ശരി ഓഹ് ആഹ് ശരി എന്താ ഇന്നെന്തേലും ഞായറാ ഇവ ചായകുടിച്ചില്ലാന്ന് ഇക്കവിടെല്ല പിന്നെ ഇക്കകാണ് ചായ അപ്പൊ ഞാനും ആവിലും പാലും കൂടെ ഇട്ടിട്ട് മക്കൾക്ക്അത് കൊടുത്ത് ഞാനും അത് ചിയാസിട് ഇട്ട് പൊതർത്തി വെച്ചിട്ടുണ്ട് കുറച്ച് കയിഞ്ഞിട്ട് കുടിക്കാരന്നുച്ചു
ആഹ് അത് ശരി ആ ചിയാസിടു എന്താ വേറെവേണോ
എങ്ങനെ അല്ലല്ല എനിക്കത് - എനിക്ക് ഇഷ്ടണ് വയറ് കുറയാനല്ലേ എനിക്കിപ്പോഅത്യാശ്യം വയറണ്ട് ഏഴു മാസം ആയിക്കണ്
ആയിശരി ഗർബിണിയാ?
ആഹ്
ആ ശരി അപ്പൊ കുടിക്കാൻ പറ്റുവോ
കുടിക്കണേന് എന്താ കുഴപ്പം അത് നല്ലതല്ലേ
ആ പ്രോട്ടീൻ ആണ് ഡോക്ടറോട് വെച്ച കുന്നോ
ഇല്ല ഇല്ല ഞാന് വളരെ ഉറച്ച് ചേർക്കുള്ളൂ ഒരു സ്പൂണോന്നും ചേർക്കൂല വളരെ കുറച്ച് കുറച്ച് പ്പാല് പിന്നെ ഞാൻ ഈ നട്സും ഇതൊക്കെ ഇട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടണ് മൊത്തത്തിൽ ഇങ്ങനെ ഇട്ട് അയിൻ്റെ ഒരു അതിലൊരു വൈവഴിപ്പ് ഉണ്ടല്ലോ ആ അവലും നട്സും
എന്താ കാസ്കസിട്ടും പോലെ ആഹ് ആഹ് ആ അവിടെ ഞാൻ വാങ്ങിയ നമ്മള് വയറ് കുടിന്നൊക്കെ പറഞ്ഞപ്പോ ഞാ വാങ്ങിയിച്ചില്ലാണ്
ആഹ് അത് വെറുുംയറ്റില് കഴിക്കലുണ്ട്
ആഹ് നാരങ്ങാ നീരൊന്നും തേനൊക്കെ ഉപയോഗിച്ചാണ്ട്
ആ അങ്ങനത്തൊക്കെ ചെയ്യലുണ്ടാ
അങ്ങനെ ചെയ്തീന് കൊറച്ച് ദിസം
അയ് ശരി എന്നിട്ട് എന്താ കുറഞ്ഞോ
ഉം കൊറവൊന്നുല്ല പറയതാണ് ഡോ ച നോട എന്നെ വിടുന്ന് പറ ആ പറഞ്ഞ വെച്ചോട്
അയ് ശരി അല്ല നമ്മളിപ്പ യൂട്യൂബിലേ എന്താ പറയാ നിങ്ങ ഇത് ചെയ്താൽ നിങ്ങൾ ഞെട്ടും അല്ലെങ്കി അത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ക്കെ പറഞാണ്ട് ഓരോ
ആഹ് ആ അതാണ് ആഹ് അങ്ങനെ ചെയ്തിണ്ട് ഞാന്
ആഹ് അപ്പങ്ങനെ കുറേ ഉണ്ടാവും അങ്ങനത്തത് അതായ ഞാൻ ചോദിച്ച ഇനിയിപ്പൊ എന്തെിലൊക്കെ ചെലലൊക്കെ ഇങ്ങനെ കുറെ നാരങ്ങാനീരും എന്തൊക്കോ അങ്ങന അരച്ചും ബീഞ്ഞും
ന്റെ നാത്തോന് കൊ നല്ല മാറ്റണ്ട് വിഷപ്പിന് ത്ണ്ട് എന്നൊക്കെ പറഞ്ഞോള്
ആയ്ശരി ഡയറ്റ് മൊത്തത്തില് ഡയറ്റ് എടുക്കേണ്ടി വരരിക്കും എന്താ അറിയില്ല അതിന്റെ
ആഹ് അതിനത്ത് ഭക്ഷണം കൊറക്കേണ്ട വരും
ആ ചെലർക്ക് ഭക്ഷണം കുറയ്ക്കാൻ കഴിയുള്ള ഇനിയിപ്പ ചെലര് ഭക്ഷണം ഇനിപ്പോ ഓവറായിട്ട് കഴിച്ചിട്ടില്ല തീരെ ക വളരെ കുറച്ച് കഴിച്ചാൽ അവർ തടിച്ചുകൊണ്ടിരിക്കും
ആഹ് ആഹ്
ഓരോരുത്തരും ഓരോ ഇതല്ലേ പിന്നെ ഇപ്പ എല്ലാവർക്കും വയറ്
അ പിന്നെ എല്ലാർക്കും വേണ്ടാവും ആ അപ്പൊന്നമ്മ ഭക്ഷണരീതി എന്നക്കപ്പാലെ
അതെ ഇപ്പൊ പുറത്തുന്നുള്ള ഫുഡ് അല്ലേ കൂടുതൽ നമ്മള്
ആഹ് അതന്നെ ഫാസ്റ്റ് ഫുഡ് ആയിട്ടേ അ മക്കൾക്കണെ ചിക്കനേ പറ്റുള്ളൂ മീ എന്നാ ബീഫ് ഇഷ്ടല്ല മീൻ ഇഷ്ടല്ല അതൊന്നും ഓല്ക് ഇഷ്ടല
അതെ അതെ എല്ലാ ഇപ്പൊ മക്കളിപ്പ നമ്മള് ഇപ്പ എന്തായാലും പറയ എന്താ നമ്മളിപ്പ മന്തിന്നൊക്കെ വീട്ടിലുണ്ടാക്കിയാലും പിന്നെ നമ്മുക്ക് പുറത്തുന്നുള്ളത് എന്ന് പറയുമ്പോ ഭയങ്കര ഒരിതാണല്ലോ അപ്പൊ പിന്നെ എന്തായാലും ഒരു പരിപാടി ഉണ്ടാവകുമ്പോക്ക നമ്മള എന്തയ്യും പുറത്തുനിന്ന് ഓർഡർ ചെയ്യല്ലേ ചെയ്യാ
ആഹ് അതന്നെയാണ് ചെയ്യാ
ആ അപ്പൊ പിന്നെ നമ്മുക്ക് അതിനനുസരിച്ചുള്ള നമ്മളെ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തില ഉണ്ടാവും
അതുണ്ടാവും അതിനത്തി ഭക്ഷണ രീതില്ലപ്പ നമ്മളെ സാരിരം തടിച്ചു വേറെ ഇണ്ടാവും അതൊക്കെ ഇണ്ടാവും
ആ ഇങ്ങക്കെ എങ്ങനെയാ പുറത്തത്തെ ഫുഡ് ഇഷ്ടണോ
ഞാൻ പുറത്തന്നും അധികം വാങ്ങല്ല അധികം ഇണ്ടാക്കല പിന്നെ ആരേലും പെട്ടെനെ വന്നാല് അമ്മളോന്നുല്ലേ ഇല്ലെങ്കില് ആ പൊർത്ത്ന്ന് വാങ്ങും ആ ആ അല്ലെങ്കി അധിക ഇണ്ടാ ക്കലന്നെ
ആ ഞാൻ ഭയങ്കര മടിയത്തിയ ട്ടോ
ഇണ്ടാക്കല ല്ല വാങ്ങല
ഞാൻ വാങ്ങല ഞാൻ പെരുന്നാക്കൊന്നും ഇവടെ ഫുഡ്ണ്ടാ ക്കൂല ഞങ്ങളെന്നു ഓ
ഏ പെര്ന്നാക്ക് ഞങ്ങളെ ഫ്രൈഡ്രൈസും കടായ ഇണ്ടാക്കി
ഔ അയി ശരി ഇങ്ങള് ന നല്ല കുക്ക് ചെയ്യോ
ആ ഭക്ഷണോക്കെ ഇണ്ടാക്കും
ഞാൻ പിന്നെ വേറൊ ഒരാക്ക് കൊട്ക്കാനല്ലേ ഞാനും മക്കളും ആ ഹസ്ബെന്റും മാത്രാണെങ്കി ഞാന് ഇണ്ടാക്കും വേറൊരാള് വരുമ്പം ഞാൻ വിചാരിച്ചു വെർതെ എന്തിന അവരെ ബുദ്ധിമുട്ടാക്ക്ണെ വിയായിരിക്കും അഹ് അപ്പ ഞാന് ഓഡ്രയ്യും ഇണ്ടാക്കല്ണ്ട് ഇന്ക്കിഷ്ടാണ് ഞാന് ഇണ്ടാക്കൊക്കെ ചെയ്യും എൻക്ക് ഒരു മൂഡ് വരണം അല്ലാതെ അടുക്കളയില് ര് ഇങ്ങനെ എപ്പഴും കുക്കിങ്ങ യ്യാ അങ്ങൻത്തൊരു ഇത് എൻക്കില്ല
ആ ആ ഞങ്ങള് ഫ്രൈഡ്രൈസും മന്തി ബിരിയാണി ഒക്കെ ഇണ്ടാ
ഉം ഉം ഉം ബിരി ബിയാണി അത്ര പക്ഷെ മന്തിയൊക്കെ ഇണ്ടാക്കും മന്തിയൊക്കെ മന്തി ഒക്കെ അടിപൊളിയായ്ട്ടുണ്ടാക്കും പക്ഷെ ഇൻക്കി മടിയാണ് ന്നാലും പോർത്ത്ന്ന് കഴിക്കാലോ അങ്ങനെ വിചാരിച്ചിട്ട്
ആ ആ അപോ പിന്നെ പണില്ലല്ലോ പോർത്ത്ന്നാവുമ്പോ ഇതൊക്കെ അമ്മള് ഇണ്ടാക്കണ്ടേ
എങ്ങനെ
അല്ലെ മറ്റതൊക്കെ അമ്മള് ഇണ്ടാക്കണ്ടേ ഇത് പൊർത്ത് ന്ന് വാങ്ങുമ്പം പണില്ലല്ലോ അമ്മക്ക്
പണിയില്ല പിന്ന അതു അല്ലപ്പൊ ഇപ്പൊ കൊറേ ദിവസൊക്കെ ഇങ്ങനെ വീട്ടില് ചട്ഞ് കൂടി ഇരിക്കുമ്പോ പിന്നെ മക്കള് പറയും നമുക്കിപ്പോ വീക്കെന്റ് ഒക്കെ ആവുമ്പയെ നമ്മള് എന്തെങ്കിലൊക്കെ ആയിട്ട് നമ്മള് പൊർ ത്തറങ്ങിയാ പിന്നെ അകത്ത് കെറാന് പിന്നെ എന്തായാലു രാത്രിയാവല്ലോ
ആഹ്.
അപ്പൊ പിന്നെ അങ്ങനെ അപ്പ അങ്ങനെ കഴിച്ചു പോരും അങ്ങനെ. കൊർച്ച് അതിപ്പ എല്ലാരും ഇപ്പ അങ്ങനെന്നെല്ലേ കൂടുതലും
ആ അതന്നെ ആ അഅന്നെ പൊർത്തായ അവ്ട്ന്ന് കഴിച്ചു പോര്ല ഇവടെക്കെണ്ട് വടെ അ ഇപ്പൊ അങ്ങെനെന്തേ എന്താ ചെൽപ്പം ന്തേലും വാങ്ങു അല്ലങ്കി പിന്നെ നമ്മള് ഇവ്ട്ന്നന്നെ ഇണ്ടാക്കും
ആ ചെല വ് ചെല വ്ട്ടി ല് പിന്നെ ഉ ഉപ്പാർക്കൊന്നും പറ്റൂല്ല ഇപ്പ ഇന്റെപ്പ ഇപ്പാക്ക് പൊർത്ത്ത്തെ ഫുഡേ പറ്റൂല
ആഹ് അ ആഹ്
ഓരോര്ത്തര്
ആ വട്ക്ക് കോയപ്പൊന്നുല്ല വാങ്ണെന് ഇവടെ ഉപ്പ ഇല്ല ഹസ്ബൻഡ് ന് കോയപ്പൊന്നുല്ല ഞാൻ പിന്നെ അധികം പിന്നെ ഇവടെ ഇണ്ടാക്കാന്നൊള്ളൂ
ആ അവ് ചേലോല് പിന്നെ നമ്മള് ഇണ്ടാ വാങ്ങാന്ന് പറഞ്ഞാലും ആ സമയം ആവുമ്പോ ഇണ്ടാ ഉം കാരണം ന്ന് വെച്ചാ ഓര്ക്ക് ഇണ്ടാക്ക്ണായിരിക്കുംന നമ്മള് നല്ലത് കൊടുക്കാലോ ഹെ ൽത്തിയായ്ട്ട്ള്ളത് കൊടുക്കാലോ മറ്റേ സത്യം പർഞ്ഞാ ഭയങ്കര കേടാണ് ഇപ്പോ ഓരോ അജിനാമോട്ടയാലും
അമ്മക്ക് അമ്മളെ അറിയല്ലോ പക്ഷെ ഓൽത് ഓൽത് ഒന്നും കൂടി ടെസ്റ്റ് ഇണ്ടാവും അജിനാമോട്ടോ കുട്ടുമ്പം പക്ഷെ അമ്മൾ ഇണ്ടാക്ക്ണെകാ ടെസ്റ്റാ പഷേ അത് ശരീരത്തിന് കെടാണ്
കേടാണ് അതെ അതാ ആണ്ന്ന് അറിയാ പക്ഷെ ന്നാലും ആ അർഞ്ഞുകൊണ്ടന്നെണ് പോണത്
ആഹാ അതന്നെണ് അറിഞ്ഞോണ്ടന്നെണ് പോണെ
ആ അങ്ങനെയൊക്കെ എന്നട്ട് എന്താ ഇന്ന് എന്താ ചായക്കടി
ഇന്ന് ചായക്ക് ഞാന് മുട്ട പീങ്ങിയേക്ക
ഓഹ്. ആയ് ശരി. ഫുള്ളെ
ഉം. ആഹ് കാട മുട്ടേണ്ട്, സാധാ മുട്ടേണ്ട്.
ആഹ്. താറാമുട്ട പീങ്ങി പുഴിങ്ങിയാ കഴിക്കോ അല്ലാരും കഴിക്കോ?
വാവ് മുട്ടേല്ല. കാടമുട്ടല്ലേ
ആഹ്. കാടമുട്ടേർഞ്ഞേ. ഞാ താ കാടമുട്ടിം താറവ്മുട്ടിംന്ന് കേട്ടേ. സോറിട്ടൊ.
ഏഹ് ന്ന സാദാ മുട്ടല്ലേ
ആഹ്. സാദാമുട്ട. ആയ് ശരി. ഇവടെ ഒര് ത കൊർച്ച് താറാക്കള് ണ്ടെ. അഞ്ച് താറാവ്ണ്ട്. അപ്പൊ അവര് മു ട്ടടല്ണ്ട്. പക്ഷെ ഞാനാ മുട്ട കഴിക്കൂലാ മക്കൾക്കും ഞാന് അങ്ങനെ പു ഞാ പുഴ്ങ്ങിയൊ ഞാ ഒന്നും ചെയ്യലില്ല. ഞാനത് ഫ്രിഡ്ജില് സത്യം പർഞ്ഞാ വെച്ച്, വെച്ച്, വെച്ച് കൊറേണ്ടത്.
അയ് ശരി. അത് പീങ്ങി കൊട്ത്താ നല്ലതാണ്. പുഴുങ്ങി കൊടുക്കാ അതേപോലെ പൊര്ച്ചൊട്ത്താലൊക്കെ നല്ലതാണ് നമുക്ക്
ഞാ പൊര്ച്ച് കൊട്ത്തോക്കും ചെല സമയ ത്ത്. അത് നല്ലതാ പൈൽസിന്. സംഭവത്തില് നമുക്ക് ഈ പ്രസവോ ക്കാവ്ണ സമയത്ത് ലാസ് ആവ്ണ സമയത്ത് ചെല സമയത്ത് ന് അമുക്കത് ങ്ങനെ തോന്നുവല്ലോ
ആഹ്
പൈൽസിന്റെത് വരുവല്ലോ. പക്ഷെ അപ്പൊ ഞാൻ അ അപ്പഞാന് ഇൻക്കാണെങ്കി അതെന്തോ കഴിക്കാനെന്തോ ഇൻകൊരു ബുദ്ധിമുട്ട്. ചെൽപ്പോ ഒരു പ്രാവശ്യം കഴി ച്ചാ ചെൽപ്പോ ശരിയാവ്വോയിരിക്കും.
ആഹ് അത് അ മ്മളന്നാവുമ്പോ നല്ലതല്ലേ. പൊർത്ത് ന്ന് വാങ്ങുമ്പോ അല്ലല്ലോ
ആഹ് അതെ. ക്ഷെ എന്താ അറിയില്ല ഞാനത് ഞാനത് കഴിച്ചിട്ടില്ല. ഇക്ക എട്ക്ക് ങ്ങനെ അഹ്ട്ത്ത് മൂന്നെണ്ണൊക്കായിറ്റ് പുഴുങ്ങും. അത് മക്കക്കും കൊട്ക്കല്ണ്ട്. അപ്പ അപ്പൊ ഇക്ക ട്ത്ത് പീങ്ങു പുഴ്ങ്ങിയാല് മക്കക്കുകൊടുക്കും. അല്ലാതെ ഞാനത്ട്ത്ത് നോക്കലേ ല്ല.
ആഹ് ആഹ് അഹ് ശരി.
ചെല സമയത്ത് നല്ല ആഹ് നല്ലതാണ്. ആരോഗ്യപരമായിട്ട് നല്ലതാ. പക്ഷെ അത് നെന്തോ ചെലോല് പറിണേക്കാ അത് കൊർച്ച് ഹാഡാണ്. പിന്നെ അതേപോലെ പിന്നെന്താ പറിയാ ഒര് ചൊവ ണ്ട്ന്നോ അങ്ങനെയൊക്കെ പറയണെ കേട്ട്ട്ട് ഇനിക്കിന്തോ ര് ഒരറപ്പ്. ഹ
ഇല്ല. ഒരീസ പൊര്ച്ചോക്കണ്ടി. അല്ലെങ്കി പീങ്ങിയേക്കണ്ടി.
ആഹ്. ഒരീസ കഴിച്ചാ പിന്നെ ചെൽപ ആഹ്. അത് പർഞ്ഞ് എന്ത് സാധനായാലു അമ്മള് കഴിച്ചോ ക്കിയാലല്ലേ അമുക്ക് പറയാപ
അറിയൊൾ ആഹ് ആഹ് ആഹ് ആ റ്റൊള്ളൂ
നമുക്ക് തിന്ന് നോക്കാതെ അമ്മളത് രസ ഇഷ് ടല്ലാന്ന് പർഞ്ഞിട്ട് കാര്യല്ലല്ലോന്നൊക്കെ പറയും. ആഹ് അപ്പം നി നോക്കണം. ഇൻഷാ അല്ലാ. ഇൻക്ക് രണ്ട് പേര്.
രണ്ട് പേര്. ആഹ് ആഹ് ശെരി. ഇൻക്ക് മൂന്നാള്
ആഹ് അതെ. ഏഹ് എത്രാം ക്ലാസ് ലാ?
വൽത് പ്ലസ്ടു കഴിഞ്ഞു. രണ്ടാമത്തെ എട്ടാം ക്ലാസ്. ചെർത് രണ്ടാക്ലാസ്.
ആഹ് ശ
ങ്ങൾതാ
എൻ്റേത് എന്താ പറയാ ഒന്നാ ക്ലാസ്സും, മൂന്നാ ക്ലാസ്സും
ഏഹ് അഹ് ശരി.
ഉം. രണ്ടേ രുണ്ട്.
ഏഹ് അഹ് ശരി.
വലുത് മോള്
ഏഹേ ഇന്റെ ചെറ്ത് പെങ്കുട്ടി മറ്റെ രണ്ടും ആങ്കുട്ടിയെണ്
ആഹ് ശെരി ആ അങ്ങനെ അങ്ങനെക്കെയാണ് പിന്നേ പിന്നെന്താ പ്പം രാ മഴ ഇല്ലല്ലെന്ന് രാവ് ഉച്ചക്കൊക്കെങ്ങനൊരു പാ പാറിങ്ങനെ പോയിര്ന്ന് പക്ഷെ ഇപ്പോക്കെ വെയിലാ
ആഹ് ഇബടെപ്പളങ്ങനെന്നെ വെയിലെന്നെ ഞങ്ങള് തിരുമ്പിയതൊക്കെപ്പെ ഇന്നലെ കല്യാണണ്ടായിനി ഞങ്ങളവ്ടെ ആഹ് മൂത്താപ്പാന്റവ്ടെ അപ്പൊ അവ്ടെ പോയപ്പോ പിന്നെ അവ്ട്ക്ക് പോയപ്പെട്ടതും ഒക്കെപാടെണ്ടായിനി അതൊക്കെ തിരുമ്പിയാണ്ട് തോരട്ടാണ്ട് കൊറച്ചയ്ഞപ്പോത്തിന് മഴാണ്ട് പെയ്ത് പിന്നെ
ആഹ് അയം അതെ അത് ഞാനുച്ചക്ക് എന്താ പറയാ നമ് ഡ്രയർല്ട്ട് ഒണക്കീട്ട് പിന്നെ അത് മഴ കൊണ്ടാല് പിന്നിയത് പണിയാവലോയാര്ച്ചിട്ട് ഞാനു ഒണക്കാനിട്ടില്ല പക്ഷേ ഇപ്പം നല്ല വെയില് കണ്ടിട്ട് വെയിലത്തിട്ടാലേ എല്ലാ സാധനുവൊന്ന് സ്മെല്ലും ഇതൊ ക്കെ പോയി ഒന്ന് ശെരിയായി കിട്ടൊള്ളൂ മ്
ഞാനയന്നെ മിഷീല്ട്ടൊണിക്കിയാണ്ടാണ്ട് തോരട്ടെക്കേനി ഇഞ് ഓപ്പൺ ടെറസ്സ് കൊണ്ടോയ്ടണം. ആന്നെ മ് സീറ്റ് മ് സീറ്റ് ട്ട്ണ് അപ്പയിൻ്റെമേലെ ഔടെ അയലെട്ടീണ്
ആഹ് അഹ്ശെരി അങ്ങനെയെക്കെ പിന്നെ എന്താണ് രാത്രിയക്ക്ള്ളെ ഫുഡും കാര്യങ്ങളൊക്കായോ?
ആ അതൊന്നായിട്ട് വെച്ചു പിന്നെ ഇഞ് ഹസ്സിന് വേറെണ്ടാക്കണം വയ് രാത്രിയേക്ക് ഞങ്ങള് ദോശേ അല്ലെങ്കിയെന്തേലും വെള്ളപ്പൊ എന്തേം ചുടല ഞങ്ങക്ക്ന്നെ ഉച്ചക്ക് വെച്ച ഭക്ഷണം
ഏഹേ അയെന്നെ ആ ഓര്ക്ക് കടികളെ പറ്റൊള്ളൂ?
ആഹ് ആഹാ എന്നും ശീലായിട്ടേ രാത്രി കുബൂസോ, മ് ചപ്പാത്തിയെന്തേലും തിന്നലാ പിന്നെ ഇവട്ന്ന് ഒച്ചക്കഞി പിന്നെ ഭക്ഷണം പറ്റെ പക പൊതുവേ കൊറവാ
അതേലേ ന്നാ പിന്നെന്താ
ന്നാ പിന്നെ ഓക്കെന്നാല്
ശെരി മ്
ആ ആ ഇന്നാ ഓക്കെ
ഉം